ഹലോ, നേര്ത്തെ തെര്ക്കിലായപ്പോ ഞാൻ വെച്ചു പോയി. ചെറിയൊരു തെര്ക്ക്ണ്ടേനി
അതേ
അതാ വെച്ച് പോയത്
ഞാനും വിചാര്ച്ച് കര കിട്ടിയാപ്പ നമ്മള അവിടെ ഇട്ട് പോയതാ ഒന്ന്
അതൊന്നല്ല അങ്ങനെട്ട് പോവൊ ഇങ്ങൾത് മുഴ് വൻ ഞാൻ കേട്ടീല്ലല്ലോ ബാക്കി, ആ ബ ആ അപ്പ പിന്നെ പകുതി വെച്ച് നിർത്തിയപ്പം ഞാൻ ചെറിയൊരു തെരക്കിനേണ്ടി പോയി. അപ്പ ഞാൻ വിചാരിച്ചു, ന്യേതായാലും ന്റെ തെര്ക്ക് കഴിഞ്ഞിട്ട് വിളിക്കാം ന്നാ പിന്നെ ആശ്വാസം പോലെ സംസാരിക്യാന്ന്
സംസാരിക്കാലോ, പണിയൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാലോന്ന്ലേ അങ്ങനൊക്കേടോ നമ്മള ജീവിതത്ത്ല്ള്ളേയ് എന്ത്‌ അവസ്ഥ
ആഹ് അതന്നെ എല്ലാർക്കുംണ്ടാവും പ്രതിസന്ധികളൊക്കെ
ആഹ് ശര്യാണ്
ആഹ് ഇന്നട്ട് പിന്നേയ് ആ ഭർത്താവും അറീലേര്ന്നു അങ്ങൻത്തെ കാര്യം നട്ന്നത്
ഇല്ല്യെടോ ന്നട്ട്ന്റെ ഞാൻ രണ്ടാമത്തെ പ്രസവിക്കുമ്പളേ ലേബറൂ മ്ന്ന് പണ്ടൊക്കെ എന്താ കാട്ടീന്നോയ്ച്ച്. ഇന്റെ മാപ്പള എന്തേലും പണ്ടം പണയം വെച്ച്ക്കാണ്ട് ഡിസ്ചാജാക്കാൻ വേണ്ടിയിട്ട് അപ്പോ ആഹ് വന്ന് അപ്പം അപ്പളാണ്ന്റെ മാ പ്ല അറിണത്
ആടോ അത് ശരിക്കും തായി പോയി മോശായി പോയിലേ അയ്ന് മുന്നേ അങ്ങൻത്തെ പ്രശ്നൊന്നും ഇല്ലേരുന്നല്ലോ അതിട്ക്ക്ണിൻ്റെ മുമ്പ് ഒരു പ്രശ്നൂല്യാത്തെയ് ആഹ് അത അതാണ് അങ്ങനെ ചെയ്യരുത്. അത് ഞമ്മളട്ത്ത് അൻ്റട്ത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അത്ങ്ങനെ ചെ ചെയ്യരുതായിര്ന്ന്
പക്ഷെ ഞാനല്ല ഇൻ്റെ വീട്ടിലെയ്ന്നു പണ്ടം
ആഹ് ഉ ആഹ് അതെന്താ അവടെക്കൊണ്ടേച്ച്
അഹ് ബടെയ്ന്നു
ആഹ് ങ്ങട്ടോല് പറയാതെട്ത്തതാ അന്നോട് പർഞ്ഞിട്ത്തതന്നാ ആഹ് പർഞ്ഞ് പർഞ്ഞ്ട്ത്തതെന്നെ
ഏഹ് പറട്ടില്യ
ഏഹ് പറയാതെട്ത്ത്ലേ അള്ളാ അങ്ങനെ ചെയ്ത് ലേ
അങ്ങനേ ണ്ടായത്
ഏഹ് ങ്ങട്ട് പിന്നെ ഇപ്പ എന്താ ങ്ങട്ട് ഇപ്പം അത് പ്രശ്നം പരിഹരിക്കാൻ ഓല് ശ്രമിക്ക്ണൊന്നുല്ല്യേ ആങ്ങളമാര്
ആഹ് ശ്രമിക്ക്ണ്ട് പത്താന്തി ന്റുള്ളില് ന്നൊക്കെയാണ് പറഞ്ഞിക്ക്ണെ
ആഹ് ആഹ് ആഹ് അതന്നെ കുട്ട്യളെ ഭാവി ഇങ്ങനെ ഓരോരോ വാശിക്ക് ങ്ങന ചെയ്യുമ്പള് കു ട്ട്യളെ ഭാവിയാണ്
ആഹ് കുട്ടിക്ക് ഭയങ്കര വാശ്യാടോ പറഞ്ഞാ കേക്കൂല മദ്റസ വ്ട്ട് വന്നാല് പുസ്തകോം വലിച്ചെറിയും പിന്നെ മ ആണ്ട് എറിഞ്ഞ് കാ ട്ടോളാട്ട് കളിച്ചാൻ പോകും
ആഹ് അതന്നെ അതാണ് ഇതിൻ്റൊക്കെ പ്രശ്നം ഓര് പ്രായല്ലെ ആഹ് ന്ന്ട്ടവടെ പോയി അവടെ പോയി നിക്കോ ഓളവടെ പോയി നിക്കോ മോള്?
ആഹ് അവുട് തന്നെയാണല്ലോ
മോളോ
ആഹ്
ഏഹ് ങ്ങട്ട് വരലില്ലപ്പൊ?
ങ്ങട്ട് എപ്പളേങ്കിലൊക്കെ ലീവിന് കൊണ്ടരും ഞാന്
ങ്ങള് ങ്ങള് പോയി കൊണ്ടർലാ വീട്ട് വീട്ടാർക്കും ദേഷ്യണ്ടോ ന്ന് ട്ട് ങ്ങനെ ചെയ്തിട്ട് വീട്ടാർക്ക് ദേഷ്യംണ്ടാ?
അള്ളാ പറയണൊ
ആഹ് ഓൽക്കാവും അധികം ദേഷ്യല്ലേ
ആഹ് ആ ഒരു സങ്കടത്തിലൊക്കെയാണ് അപ്പോ മുണ്ടെന്നെല്ല ഇപ്പം മുണ്ടെന്നെല്ല ഇപ്പ തീരെ മുണ്ടൂല
അഒക്കെ മാറിക്കോളും എല്ലാർക്കും ഓരോ സാഹചര്യങ്ങളും പ്രതിസന്ധികളൊക്കെ വരും ക്ക റെഡി ആകും ഉം നമ്മള് ക്ഷമിച്ച ഒക്കെ ശരിയാവും ആയിരിയ്ക്കും അങ്ങനെ തന്നെയാണ് നല്ലതിന് വേണ്ടിട്ടെ ന്നെയാണ് ഞമ്മക്കോരോരോ ത് വര്ണത് ഇതിനെക്കാട്ടി നല്ല ജീവിതം ജീവിയ്ക്കാനാവും
ആഹ് അതന്നെ
ആഹ് അതെന്നെ ആഹ് അങ്ങനെ വിചാരിയ്ക്കാ ഏതാലും മക്കളെ കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി കൊട്ക്ക
ആഹ് അതന്നെ മക്കള് ഓൾക്കേ ഓൾക്ക് മാസ്ത് പ്പുസ്താദ് ന്നലെ വിളിച്ചിനി എന്താപ്പങ്ങളൊക്ക വിചാരിച്ച് ക്കണെ വാപ്പീല്ല മ്മീല്ല അന്റെ അമ്മായിമ്മാണെങ്ങാകെ എടങ്ങാറയിക്ക്ണ് അയ്നൊര് പണിക്ക് പോണെങ്കിലൊ എവുട്ക്കെങ്കിലും പോണെങ്കിലോ ഈ ഒരു ഒന്നിനാത്രം പോന്ന പത്ത് വയസായതല്ലേ അപ്പൊ ന്താണ് ഏഹ് അപ്പൊ ആഹ് ന്താണ് ങ്ങളെന്തേലും ഒരു പരിഹാരം ഞാം പർഞ്ഞ് ജ് വേം വരാൻ നോക്ക് കാരണം കുട്ടിക്കാണെങ്കി കുട്ടി പ്പൊ ബുദ്ധി വെച്ചിക്ക്ന്ന്
അത് ശരിയാണ് പിന്നെ പഠി കുട്ടികളെ പഠിപ്പൊക്കെ മോശാവും ങ്ങനെ ആരും ഇല്ലാതാകുമ്പൊളേ ആഹ് ങ്ങളാണ്ട് വിളിച്ചാലും
അതല്ല അങ്ങനെയല്ല അതല്ലെടോ രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും അപേക്ഷിച്ച് ന്താണ് നാലാം ക്ലാസ്സിലാണ്പ്പോള് ഓക്ക് ഖുറാനോതാറിയ വായി ക്കാനറിയ എഴുതാനറിയ ഏഹ് ഇനി ഞ്ജ് വന്നാല് ഇതിലേറെ ഉഷാറാവോള്
ആഹ് അങ്ങനെ പറഞ്ഞ് ആ ആഹ്
അന്നുസ്താദിനെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞീന് അപ്പ ഞാം പറഞ്ഞു ഉസ്താദേ ഞാൻ പത്താന്തിൻ്റെ ഉള്ളില് വെ പെട്ടെന്ന് വരാൻ നോക്ക്ണ്ട്ന്നർഞ്ഞു
ആഹ് ആ ആ ഭർത്താവിനെ വിളിച്ചാ ഭർത്താവ് ഫോണെടുക്കൂലേക്കു.
ആണ്ട് വിളിച്ചാ ന്നോടർഞ്ഞ് അൻക്ക് വാണങ്ങി ങ്ങട്ട് വിൾ ച്ചൊ ന ഇൻ്റെ ഫോണ്ന്ന് ഒരു കോള് വരൂലാന്ന്
ആഹ് ആഹ് നിങ്ങെള് ഇങ്ങെള് ഞമ്മളായ്ട്ട് ത് ഞമ്മെളെട്ത്ത്ന്ന് ചെറിയൊരു തെറ്റ് വന്ന്തല്ലേ പ്പ ങ്ങളങ്ങോട്ട് വിൾച്ചോളീ
പക്ഷെ എന്നടോ ചെൽപ്പം വ്ൾച്ച് ച്ചാ ഭ്രാന്തളെകും ബെടെ പണിയാണ് തെര്ക്കാണ്
ആഹ് അങ്ങെനെ പറയും ഒയി ഒയിഞ്ഞ് മാറൂലേ ആഹ് ആഹ് ഇങ്ങെള് ഇങ്ങെള് ഈ കാര്യത്തില് ഞാൻ പറയാണെങ്കില് ഇങ്ങെളെ ആങ്ങളമാരെട്ത്ത് ചെറിയൊരു തെറ്റ്ണ്ട് ഇല്ലാന്ന് പറയാം പറ്റൂല കാരണം ഞമ്മള് ഞമ്മള് ഒരു പെണ്ണിനെ കല്യാണം കഴിയ്ക്കുമ്പോ ഓര്ക്ക് സ്വർണ്ണായ്ട്ടോ പണായ്ട്ടോ വല്ലതും കൊട്ത്തയ്ഞ്ഞാ ഞമ്മള് പിന്നെ ഓരെ സമ്മതല്ലാതെ അത് ഇട്ക്കാം പാടില്ല ഞമ്മളോരോട് ചോയ്ക്കെണം അതൊരു മര്യാദേണ് മറ്റേത് എന്താന്നറിയോ ആഹ് ഓര്ക്ക് ഓരെ ആഹ് ഓരെ അപമാനിച്ച് ന്ന്ള്ള ഒരു തോന്നല് വെരും
തോന്നല് വെരും
ന്റെ കൂട്ടര്ക്കങ്ങെനെ വെരും അതോണ്ട് ഇങ്ങെള് അത്രെക്കും വെലൊള്ളൂ ആഹ് അത് തോന്നും പിന്നെ ഞമ്മള് ഒര് ഒരു ഭർത്താവും ഭാരിം ഒര് ജീവിതം മുന്നോട്ട് പോവുമ്പളർഞ്ഞാല് ക പറയാം പറ്റ്ണ എല്ലാ കാര്യങ്ങളും ഞമ്മെള് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചെന്നെ പോവെണം പിന്നെ ഒരു അയ്നൊരു മറ വെ ച്ചെയ്ഞ്ഞാല് പിന്നെ ഓൽക്ക് ഞമ്മളോടൊരകലം തോന്നി തൊടങ്ങും
അകലണ്ടെടോ വുൾച്ചാലൊക്കെ ഒര് യാതൊരു താൽപ്പര്യുല്ല സംസാരി ക്കാൻ ഞമ്മള് ചോയ്ച്ച്ണേന് അതല്ലാ പ്പം ഞാൻ ചോയ്ച്ചും എന്താ വർത്താനം സുഖാണ് ഏഹ് പിന്നെന്താ ആഹ് വേറെന്താ അഹ് അഹ് വേറെന്താ പാട്
കാര്യം കൊണ്ട് വെര്ണതാണ് അത് ഇന്ന കാര്യം കൊണ്ട് വെരാ അത് ഓര്ക്ക് തോന്നി അഹ് ആക്ക് തോന്നി ആണ്ങ്ങക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് തോന്നും ഇൻ ആ കാര്യം ഇന്നോടൊന്ന് പറയാര്ന്ന് അപ്പം ഞാനാേ ക്കൊരന്യായി തോന്നീട്ടാണോ ഇന്നോട് പറയാഞ്ഞെന്ന്ള്ളൊര് തോന്നല്
ഓൾക്കത്ര വെലാെള്ളൂ ഇന്നോട്ന്ന്ല്ലെ ഇന്നോട് ഇന്നോട് എപ്പളും പറയും ഇന്നോട് എന്താ പറയാ അറിയോ ഇന്നോടെന്താ പറയാറ്യോ രണ്ടര വർഷത്തെ രണ്ടര രണ്ടര വർഷ് രണ്ടര വർഷത്തെ ജീവി ഇൻ്റെ ലൈഫ് ജില്ല്യാതാക്കീലേന്ന്
ആഹ് അതന്നെ ഓൽക്ക് വേം പി പിന്നെർഞ്ഞാ ആണ്ങ്ങക്ക് ഭയങ്കര വാശ്യാണ് അതും ഞമ്മള് നോക്കണം
അത് ഇൻ്റെ മാപ്പ്ളക്ക് ന്റെ മാപ്പ്ളാർഞ്ഞ ഭയങ്കര വാശിക്കാര്യാണ് വാശിക്കാര്നൊരു
പ്പ്ളാന്നല്ല ഒരുവിധം ആണ്ങ്ങക്കെക്കെ അങ്ങൻ തന്നേണ് വാശി കൂട്തെലെയ്ക്കാരം ഞമ്മെള് ഞമ്മളത് നോ
പിന്നെ പിന്നെ അതും അല്ലാ ഇപ്പളൊക്കെ നി ഇപ്പളല്ലേ ഞമ്മള് അടിച്ച്പൊൾച്ച് ജീവിക്കെണ്ടെ
ആഹ് ആഹ് സം ആഹ് അത് ശരിയാണേ ഇപ്പം ഇങ്ങനെയെക്കെ തെറ്റിന്നാല് അമ്മളെത്രാ ജീവിതങ്ങട്ട് പോയി കിട്ടും സമയാണ്ട് പോയ്ക്ക്ട്ടും ആഹ് ആഹ് ഗൾഫ്‌ലാണെ പുത്യാപ്പള ഗൾഫ്
എല്ലാ നാട്ടിലാണ് എന്താ ന ലീവിന് വ ന്നാലും കൂടിങ്ങെട്ട് വെരൂല ന്നെ കാണാ ന് അപ്പം ഇന്നോടറിയും അന്റെ അന്റെ ഇങ്ങെൾത് ചെയ്തെ കാര്ണം ഞാന് ആണ്ട് വെരൂലാ ന്താണ് എന്നാണോ പണ്ടാ വ്‌ണ് അന്ന് അൻ്റെ പെരേക്ക് ഞാൻ കേറൊള്ളു
കേറെള്ളൂന്ന് ആഹ് അത് ഓര്ക്കൊരു ബുദ്ധിമുട്ടില് ഇട്ക്കാൻ കിട്ടീല്ല്യാ ആ സാധനം
ആഹ്
അപ്പ ഇമ്മെന്ത് പർഞ് ഇങ്ങളെമ്മല്ല്യ?
എന്റെമ്മക്കെ ആങ്ങളാർക്കാണ് സപ്പോർട്ട് ഇന്നോട് മുണ്ടൂലടോ
അയെന്താ? ആഹ് അതെന്താ ഓര്ക്ക്ത് കാര്യം മനസ്സിലാവാത്തേ? ഇന്നാ നിങ്ങളെ ബന്ധുക്കൾ ക്കൊന്ന് പറഞ്ഞ് മനസിലാക്കി കൊടുത്തൂടെ?
ബന്ധുക്കളൊക്കെ ഇവരെ സപ്പോർട്ടാ ഞാ മാത്രം ഒറ്റപ്പെട്ടു കാണ്ടുള്ള ജീവിതത്തിലാണ് ഞാനീ രണ്ടര കൊല്ലത്തില് ഞാ എത്ര വട്ടം ഞാ ഇന്റെ ജീവിതം തന്നെ കളയാൻ നിന്ന്ക്ക്ണ് ഞാ പിന്നെ
അള്ളാ അങ്ങനെയൊന്നും ചിന്തിക്കെ ചെയ്യര്ത് അത് എ അത് പറഞ്ഞ് മനസ്സിലാക്കാന് പിന്നെങ്ങക്ക് അതേമാതിരി ആരേക്കേങ്കിലൊക്കെ വിളി ച്ചിട്ട് വെഷമങ്ങളൊക്കെണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയാ അപ്പോര് നമ്മക്ക്ള്ള പ്രതിവിധികളക്കെ കുറേക്കെ പറഞരാനെക്കെയായിട്ട് പറ്റും ഇത് ഇപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക്ണ്ട് ഇങ്ങക്ക് പറയാം ആ ഒരു കാര്യങ്ങള് ഇങ്ങള് ഈ ഇമ്മ ആങ്ങള എന്ത് പറഞ്ഞാലും പറയാ ഇനിക്ക് തന്ന സാധനം ഇനിക്ക് തിരി ഇത്ര ദിവസത്തിന് അഹ് തിരിച്ച് കിട്ടിയേ മതിയാവു
അതെയോ ഇപ്പെന്നലെന്റെ ആങ്ങള ഗൾഫ്ന്ന് വിളിച്ച് മിഞ്ഞാന്നാങ്ങള ഗൾഫ്- അതല്ല മിഞാന്നേ ആങ്ങള ഗൾഫ് ന്ന് വിളിച്ച് അപ്പോൻ പറഞ്ഞ് ഞാനൊരു അഞ്ചാംതി്ന്റുള്ളിൽ വരും പത്താംതിന്റുള്ളില് സ്വർണക്കട് ത്ത്ട്ട് അളിയനെ വിളിച്ചിട്ട് അളിയനെ വിളിച്ചിട്ട് എഗ്രിമെൻറ് എഴ്തും ഞങ്ങള് അൻ്റെ ഓഹരീന്നാണ് പണ്ടണ്ടാക്കി തന്ന്ക്കണേന്നുള്ളത് ഓരോട് പറയും ഇന്ന്ട്ട് ഇന്റെത്ര ഇന്റെ വാപ്പാന്റെ
അതെന്താ അങ്ങനെ?
ആവേ
എന്താലെ ഇതൊക്കെന്താ ആദ്യതൊന്നും ഇല്ലാതെ ഇ പ്പൊയേ ഇങ്ങളെ എന്തിനത് അവിടെ കൊണ്ടോയി വെച്ച് ഭർത്താവിന്റെ വീട്ടില് കൊടുക്കേണ്ടതൊക്കെ?
പക്ഷേ അതല്ല ഇവിടെ അവടെ സേഫല്ലടോ അവിടെ ചെറിയ ഓടിട്ട് പെരേണ് ഓരോ ഡോ ഈ ഡോറൊക്കെ അടക്കാൻ പറ്റൂല അങ്ങനെ അപ്പമ്മറിം ഇബടെ സ്വർണ്ണം വെക്കണ്ട ഇബടെന്തേങ്കിലും പോയാ ഞങ്ങള് ഉത്തരവാദിയാവൂല്ലന്നൊക്കെ
ആ അഹ്ശരിയാ അപ്പവിടെ കൊണ്ടോയി വെച്ചില്ലേ? അപ്പയിനെക്കാട്ടി വല്ല്യ കെണിയായിപ്പത്
കെണിയായിപ്പത്
ഉംഉ ഇഞ്പ്പയിന്ന് ഊരിയെട്ക്കണെങ്കി കൊറച്ച് മെൻക്കട്ണ്ടാവും ഇത്പ്പ രണ്ട് ഭാഗവും ചെയ്ത്താന്റിം കടലിന്റിം നട്ക്ക്ന്ന് പണ്ടൊരു പറഞ്ചൊല്ലില്ലേ?
ആഹ് അമ്മായിമ്മിം സ പ്പോട്ടില്ല മാപ്പിളില്ല്യ പെരക്കാരുല്ല്യ
ആരും സപ്പോട്ട്ണ്ടാവൂല നമ്മക്ക് നമ്മളേണ്ടാവൊള്ളു ഉം പിന്നെയിമ്മാര്ണ്ടാവുട്ടെ ഇമ്മാരിങ്ങനെ
സ്ക്കൂളി പഠിക്കുന്ന സമയത്ത്
ആഹ്
കരുതും പഠിച്ചാ മതിയേനിന്ന്
ആഹ് ഇങ്ങളെത്ര വരേ പഠിച്ചത്? എത്ര വരെ പഠിച്ചെ?
ഞാൻ ഞാന് ന്റെ പ്ലസ് ടു ഫുള്ളാക്കി
ആഹ് ആഹ് ആഹ് ആ ഞമ്മള് എന്ത് വന്നഴിഞ്ഞാലും ഞമ്മളെമ്മാര് അമ്മക്ക് സപ്പോ പോട്ടുണ്ടാവലുണ്ടല്ലേ എന്തോട്ത്തോ
അയിതെന്താ അറിയോ ഓര ഓര മക്കളല്ലേ എൻ്റെ ആങ്ങളമാരെയൊക്കെന്ന് പൈസ റങ്ങല്ലേ അപ്പോ ഇനി ഇന്നെ നോക്കൂല ആഹ് സ്വർണ്ണം ഉണ്ടാക്ക നിന്ന ആ കടങ്ങൾ വീട്ടാനാ നേര ഉണ്ടാവുള്ളൂ എന്നുള്ള ആര് തോന്നലൊക്കെ ആയി
ആഹ് ആഹ് അത് അതിന് ആദ്യം തന്നെ എന്തിനാ എടുക്കാൻ നിന്നത് കൊടുത്തത്
ആഹ് ആഹ് എന്താ അറീല്ല
അത് ആ എടുക്കാൻ നിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഞാൻ ന്നാ ഇപ്പ വിളിക്കാട്ടാ ഒന്നും കൂടി
ആഹ് ആയിക്ക ആഹ് ആയിക്കോട്ടെ
എന്ന ശരി